കേക്കുന്നൊണ്ടോ ആഹ് പിന്നെ എന്തൊക്കെയൊണ്ട് വിശേഷം സുഖവാണോ
പിന്നേ സുഖവാ
ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറൊക്കെ കഴിച്ച്
എന്താരുന്നു കറി
ഏഹ് മത്തി മൊളകറി വെച്ച്
ആഹാ
ഏഹ് ആഹ് ഉമ്മച്ചികഴിച്ച്
ആഹ് ഇന്ന് മീ മീനക്കെ കിട്ടാൻ വല്യ പാടയതുകൊണ്ട് ഇവടെ കറിയും വലിയ കഷ്ട്ടവാ ചമ്മന്തി എക്കെയാ
ആഹ്
പിന്നെ അനിയനെന്തിയേ
അനിയൻന അങ്ങോട്ടെങ്ങാണ്ട് പോയി കണ്ടില്ല
ആണോ
ആഹ് നേരത്തെ പോയതാ
ആഹാ ഒത്തിരി നേരം ആയോ പോയിട്ട് ജോലിയങ്ങാണും ഉണ്ടോ അതിന് പോയതാണോ
ആഹ് ജോലി ഒണ്ടാരുന്നു ഇപ്പ ഇല്ലായിരുന്ന്ന്നു തോന്നുന്ന് കണ്ടില്ല അവനെ ജോലി കഴിഞ്ഞ് വന്നാരുന്ന് എന്നിട്ട് പോയ
ആണല്ലേ ഇപ്പൊ വയറിങ്ങിന്റെ വർക്കുകളൊന്നും വരുന്നില്ലേ?
ആഹ് വർക്കൊക്കെ ഉണ്ട് വർക്കന് പോയായിരുന്നു. രാവിലെ പോയയിരുന്നു. അവൻ
ആന്നോ
എന്നന്നിട്ട് വന്നോയിരുന്നു പിന്നെ കണ്ടില്ല ഇപ്പൊ വരാന്ന് പറഞ്ഞഞ് പോയതാ കണ്ടില്ല.
ആഹ ഇപ്പ അങ്ങനെ പോയി കാണാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചീ മഴ ആയത് കൊണ്ട് വർക്കൊന്നും വരുന്നില്ലായിരിക്കുംന്ന്.
ഇല്ല വർക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ മഴയൊണ്ട്. വർക്കില്ലായിരുന്നു പിന്നെ ഉച്ചക്ക് ആകുമ്പോൾ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ പോയി ആഹ പിന്നെ. ഇല്ല ഞാൻ പോയില്ല ഞാൻ പോയിട്ടിങ് പോരുന്നായിരുന്നു.
ആന്നോ
വന്നട്ട് ഞങ്ങൾ രണ്ടരും കൂടെ വന്ന വന്നിട്ട് പിന്നെയും അവ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയേ പിന്നെ കണ്ടില്ല.
ആഹ ശെരി നീ പുറത്ത് എങ്ങനും ഫുഡ് കഴിക്കാൻ പോയണോ
അല്ലല്ല ഫുഡ് ഒന്നും കഴിക്കാൻ പോയല്ല.
ആഹ് ഞാൻ വിചാചു ഇടക്ക് മന്തി അടിക്കാൻ പോലും പിള്ളാരില്ല മോനെ മാമന്റെ വരെ പോയി. ഇവിടെ മാമന് രാജ്യ മാമിന്റെ അങ്ങ്.
ആഹ്.
ഇനിയിപ്പ രാത്രി കുറച്ചൂടെ കഴിയുമ്പോ പോയി വിളിച്ചോണ്ട് വരണം.
ആഹ ആഹ്
പിള്ളോരെ വിട്ടിട്ട് ഞാന് ഇവിടെ റിലാക്സ് ചെയ്യുന്നു.
ഓ അങ്ങനെ
ഹ് ഹ്‌ ഹ്‌ അവര്നി ഇച്ചി നേരെ നോക്കി ക ഇഷടപ്പെട്ടെ ക ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്ക.
ആഹ് അവിടെ മഴയില്ലായിരുന്നോ.
കൊള്ളാ മഴ ഇല്ലായിരുന്നോന്നു രാവിലെതോട്ട് പേരും മഴ ഇന്ന് മഴ ആയത് കാരണം അണ്ണനൊക്കെ ജോലിക്കുവാൻ രാവിലെ ജോലിയും നടന്നില്ല ഭയങ്കര മഴ. ഇവിടെ രാവിലെ മഴയില്ലായിരുന്നു ഇവിടെ വെയിലായിരുന്നു പക്ഷെ പണിസൈറ്റില് നല്ല മഴയത് കാരണം. പിന്നെ ജോലി വെച്ച ജോലി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഇവിടെല്ലാം വന്ന് കഴിഞ്ഞപ്പം ഇവിടെ പെരും മഴ. തുണി കഴുകാനൊക്കെ വാരിയിട്ടിട്ട് തലയെ കവറക്കെയിട്ട് മഴയത് ന് തുണി കഴുകി.
തുണി കഴുകിക.
ആഹ് അണ്ണൻ തുണി കഴുകി ഞാൻ കഴു കില്ല.
ആ അണ്ണനെ കൊണ്ട് കഴയിപ്പിച്ച് ആ അണ്ണനെ എന്ത എന്നിട്ട്.
അണ്ണ എന്തുവാ ചൂണ്ട എടുത്തോണ്ട് കറിക്ക് മീൻ ഇപ്പൊ കൊണ്ടുവരാന്നും പറഞ്ഞ് പോയിട്ടുണ്ട്.
ആആഹാ അങ്ങേര് ഇപ്പം വരുവാ യിരിക്കും.
ആഹ അപ്പൊ തന്നെ കൊണ്ടുവരും. നോക്കിരുന്നോ അല്ലാം കൊ ഇരുന്ന മീൻ കൊണ്ടുവന്നിട്ട് കറി വെച്ചമതി
ആഹ് ഇപ്പൊ മഴയത് കൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ കഴിക്കാലും.
ഇവിടെമഴയാണെങ്കിലും നമ്മള് മേല് ടാർപ്പട്ടിട്ടുണ്ട് മോന്.
ആഹ് ആഹ്.
ആഹ് വെലിട്ട് ആർപ്പാ ഇത് അന്ന് ഇന്നാണെങ്കി മഴയത്ത് കാറ്റിന്. ടാർപ്പാ കെട്ടിരുന്ന എല്ലാം കൂടെ ഒടിഞ്ഞു വീണിട്ട്. പിന്നെ ആനു അണ്ണനും കൂടെ നിന്ന് അഴിച്ച്. എന്നാ വലിയതേക്കിന്റെ മ ണ്ടേയിലൊക്കെ കേ കയറി കയർ വലിച് കെട്ടാൻ വേണ്ടിയിട്ട്
ആഹ് ആഹ് ആഹ്
അതിന്റെ മേളിൽ കയറിയപ്പോഴാ കാണുന്നേ അതിന്റെ മണ്ട വെറി വന്നിരിക്കുക അപ്പൊ കെട്ടിയാലും അതിനകത്ത് ക ആഹ് പറ്റാതോണ്ട് പിന്നെ അതെല്ലാം അഴിച്ച്തെങ്ങിലോട്ട് മാറ്റി കെട്ടി പിന്നെ കൊച്ചാശകളെല്ലാം അഴിച്ചു കെട്ടി എല്ലാം വൃത്തിയാക്കി
ഓഹ്
ഇന്ന് മൊത്തം അണ്ണനു ജോലിആയിരുന്നു
അങ്ങനെ
ആഹ് നനിപ്പ നാളെ പണി വെച്ചാലും പോകാനും പറ്റത്തില്ല പി എസ് സി ടെസ്റ്റ് ഉണ്ട്
ആഹ്
കൊല്ലത്ത് വച്ച പിഎസ് സി ടെസ് ഉണ്ടാ അപ്പൊ ഇപ്പൊ ഈ അടുത്ത് വന്ന രണ്ട മൂന്ന് പരീക്ഷയ്ക്കും പോയിട്ടില്ല അപ്പൊ ഇതിനും കൂടെ പോവാതിരുന്നു കഴിഞ്ഞാല് അവര് പ്ര പ്രൊഫൈല് ബ്ലോക്ക് ചെയ്യും നമ്മൾ എഴുതാതിന്ന് കഴിഞ്ഞാല് കൺഫർമേഷൻ കൊടുത്തിട്ടും എഴുതിയില്ലെങ്കിൽ അവര് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നമ്മളതിന്റെ പി എസ് സി ഓഫീസിില് കേറി ഇറങ്ങണം
ഓഹ്
അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞഞ് അപ്പൊ കൊല്ലത്തി ഒരു ദിവസത്തെ പണി ഇല്ലേ പോട്ടാ സാര ഇല്ലേ പണി ഉണ്ടെങ്ക എങ്കിലും പോകണ്ട പോയിയെഴുത് തിരുവനന്തപുരം വരെ പോയി മെരക്കടന്നതിലും നല്ലല്ലിയോ
ആഹ് അന്നേരം നാളെ ജോലിക്ക് പോന്നില്ലല്ലേ
നാളെ ഉണ്ടെേലും പോത്തില്ല ഇല്ല കാര്യമേ ഇല്ലെങ്കി നമ്മൾ ഇത് ഇപ്പൊ ഒരു ദസത്തെ ജോലി നോക്കി പോവാാൻ നിന്ന് കഴിഞ്ഞാല് ഇത് പിന്നെ അവര് ബിസ് സി ഓഫീസിൽ തിരുവനന്തപുരത്ത് കയറി ഇറങ്ങണം നമ്മള് അതില് നല്ലത് പോയി എഴുതുന്ന
ആഹ് ആഹ്
രാവിലെ തന്നെ കഴിയും ഏഴ് മണിക്കാ ഏഴ മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എട്ടോല ഒമ്പത് മണിക്കകത്തുതീരും
ആഹ് ആഹ്
രാവിലെ തന്നെ വീട്ടിൽ വരാം
അത് ശെരിയാ പിന്നെ പണിക്കും പോണ്ടല്ലോ
ആഹ അത അത് അതും ഒരു ബോണസാ അത പരീക്ഷ കഴിഞ്ഞു പിന്നെ ആളെ വേറെ അല്ലറത്തിുള്ളറ ക ഇറക്കംഒക്കെ ഉണ്ട് മാവേലിക്കര വരെ പോണം കുഞ്ഞമേട മോനെ കാണാൻ വേണ്ടിട്ട് പോണം പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോ തന്നെ വൈകുന്നേരം ആകുവാരിക്കും പിള്ളാര നാളെ വിടാൻ പറ്റത്തില്ല പിള്ളേരെ കൊണ്ട് വേണല്ലോ പോകാന്
ഓഹ് പിള്ളേർ ഇന്ന് പഠിക്കാൻ പോയില്ലേ
ആഹെ ഒത്തിരി ദിവസം കൂടി ഇന്നാ വിട്ടേ കുറേ ദിവസം കൊണ്ട് പനി പനി കാരണം പത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് വിടാതിരുന്നില്ലേ ഇന്നും വിട്ടു പിന്നെ ആഹ് മഴയല്ലയോ മഴയും തണ തണുപ്പായകാരണം ആശുപത്രിയിലോട്ട് ചെല്ലാൻ വയ്യ മൊത്തം പേർക്കും പനിയ
ആന്ന്
ഡോക്ടർമാർക്ക് അത് കാരണം പനിക്കാര വല്ലൃ മൈന്റ ഇല്ല മൊത്തം മണിക്കാരായതൊണ്ട് എന്തോരും
അല്ലേ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ പിള്ളോരാണ് ഏറ്റവും കൂടുതൽ പനിയായിട്ട് കൊണ്ടുവരുന്നത്.
അതാ ഇവിടെ എല്ലാർക്കും പനിയായിരുന്നു. ഇടെ എനിക്ക് തോനുന്നു അമ്മക്കും ചേട്ടനും മാത്രേള്ളൂ പനി വരാഞ്ഞേ എനി എനിക്ക് പനി വന്നു. എനിക്ക് പനി വന്ന ഒരു പനി രണ്ട് മൂന്നാഴ്ച നിന്നു. ഒരു രക്ഷയില്ല. ഇപ്പഴും ഉണ്ട് ഒച്ചടപ്പൊക്കെ ഇതുവരെ മൊത്തമായിട്ട് മാറിയില്ല. കുഞ്ഞുങ്ങൾക്കും പനി വന്നിട്ട് ഇപ്പം രണ്ടാഴ്ച ആവുന്നു. മോന്റെ ആണെങ്കി ചുമ അങ്ങോ ട്ട് മാറുന്നേ ഇല്ല എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. ചുമ ഭയങ്കര ചുമ
പുള്ളാർക്ക് പനിവന്നാ അതൊല്ല പെട്ടെന്ന് മാറതു ല്ലല്ലോ
ആഹ് അതാണ്. അതുല്ല നമ്മുക്കാണെങ്കി ഇച്ചിരി കുരുമുളൊക്കെ വാരി പിന്നേയും അല്ലേ ഇച്ചിരി കാപ്പിയിട്ടും എരിവ് കൂട്ടി കാപ്പിയിട്ടൊക്കെ കുടിക്കുകൊക്കെ ചെയ്യാം. പിള്ളേർക്ക് അതൊന്നും ചെയ്യാനും പറ്റ അമ്മക്ക് ആവി പിടിക്കാം. പുള്ളേർക്ക് അതും പറ്റത്തില്ല. അത് കാരണം അതെന്നൊരു ബുദ്ധിമുട്ടാ. നമ്മളൊക്കെ ആണങ്കി ഏതെലും ഗുളിക വാരി തിന്ന്ട്ട് മാറി കിടക്കും. ക്കാം. പിള്ളേർക്ക് അതും പറ്റത്തില്ല. ആശുപത്രിതന്നെ കൊണ്ട് പോയ്‌ ഡോക്ടറെ കാണിക്കണല്ലോ
അവിട്ന്ന് തെരുന്ന മെഡിസിനി മാറിയാ മാറിയ അല്ല- പെട്ടന്നൊന്നും മാറത്തും ഇല്ലല്ലോ അതുകൊണ്ട
ആആഹ്
ആ ഒരു വീഷയെളളൂ
അതാ നി പനി ചുമയാണ് പ്രശ്നം. ഇപ്പൊ ഭയങ്കര ചൊമ
ആ ചൊമ ആ തൊണ്ടവേദനയും ചുമയും കൂ റ്റടപ്പും ഇതൊക്കെ ഇപ്പോഴത്തെ പനിയില് ചൂടും കേയറിട്ടുണ്ട് പിള്ളേർക്കൊക്കെ
ആഹ് ഇവടെ ചൂട് കൊള്ളുന്നൊക്കെ മാറി പക്ഷേ ഈ ചൊമ മാറുന്നില്ല. ചൊമ മാറാത്തേന്റെരു വെഷമം. മ്മളെന്തോ ക്കേ ന്ന്ട്ടും ചുമ അങ്ങോട്ട് മാറുന്നില്ല. ചെറുക്കൻ്റ ചൊമയൊന്ന് മാറിയായിരുന്നെങ്കിൽ ഒരാശ്വാസം കിട്ടീന്നു. ഭയങ്കര ചൊമ. ലെ ഡിജിറ്റൽ സൗണ്ട് വെച്ച് ചൊമക്കുന്ന പോലെ ചെമയ്ക്കുന്നെ. എന്തോ ചെയ്യും. ഒന്നൂടൊന്ന് ആശുത്രി കൊണ്ടു പോണം. ഇനീപ്പ നാളെ പണിക്ക് പോവാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ നാളെ തന്നെ ആശുപത്രിൽ കൊണ്ട് പോണം. അങ്ങനെ ഇരിക്ക്ന്ന്. അവിടിപ്പം മഴയുണ്ടോ? ഒന്നും കേക്കുന്നില്യോ? നെറ്റ് വർക്കിനൊക്കെ എന്തോ പ്രശ്നാതോന്നുന്നു. മഴആയതാന്നാ